ഓ നല്ല വിശേഷം നിങ്ങടെ വിശേഷം എന്താ
എന്താ സുഖായിട്ട് പോകുന്നു ഇല്ല ഭക്ഷണം കഴിക്കാൻ ആവുന്നല്ലേ ഉള്ളൂ
എന്താപ്പയിന്ന് ഭക്ഷണത്തിന്
ഇന്നിപ്പോ നെയ്ച്ചോറുണ്ട് ചിക്കൻ കറിയുണ്ട് ആ അതുപോലെ തൈര് പപ്പടം അങ്ങനെയാണ്
ട്ടുണ്ടായിരുന്നോ
ഏ ഇല്ലല്ല നോമ്പ് ഉണ്ടായിരുന്നില്ല നോമ്പ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാന് ഇനിപ്പോ നാളെ നോമ്പ് നോൽക്കണം എന്ന് വിചാരിക്കുന്നു
അതെല്ലേ. മ്ഹ് അതെ ഞാനിവിടെ മസാല ദോശയും ലിവറും ഉണ്ടായിരുന്നു കൊറച്ച് അപ്പോ അതൊക്കെ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കാ
ആഹ് എന്ത് ലിവറെന്ന് പറയുമ്പോ കോഴിയുടെ ലിവറാണോ? ഓഹ് അതൊക്കെ ഭയങ്കര കേടല്ലേ? പക്ഷെ അത് കേടല്ലേ എനിക്കിഷ്ടല്ലാട്ടോ എനിക്ക് അയ്ന്റെ ആ ചൊവ പറ്റൂല.
ഇഷ്ടല്ലല്ലേ അത് ഞാൻ ഓർക്കുന്നു അന്ന് നിങ്ങക്ക് തന്ന നിങ്ങളത് വേണ്ട പറയുന്നത്.
അതെ എനിക്കത് വല്യ ഇഷ്ടല്ല. അതിനെ അതൊരു ചോര അങ്ങനെ എനിക്ക് തോന്നാർല്ല. ചോരാന്റൊരു മണം ചൊയൊക്കെ ആയിട്ടേ
ആഹ് ശേ എനിക്കിഷ്ടാ ഞാപ്പ്‌ളും കഴിച്ചോണ്ടിരിക്ക
എനിക്കിതോണ്ട് താല്പര്യം കൊറവാണ്.
ഉം പിന്നെ നിങ്ങളോട് ഞാ ഒര് കാ ഉം ഇന്നലെ ഞങ്ങളിങ്ങനെ കടി കെടക്കുവായിരുന്നു. അപ്പം ആഹ് ഇവടെ കെടക്കായിരുന്നു. ഞാനും ഉമ്മമ്മ ആ അതെ അതെ ഞങ്ങള് വിടെ എല്ലാരും കെടക്കായിരുന്നു അപ്പം ആ ചെ പ്പൊ മഴക്കാലാണല്ലോ.
ഓഹ് എനിക്ക് വല്യ താല്പര്യന്നുല്ല കേൾക്കാന് എനിക്ക് തോന്നുന്നു എനിക്ക് ഇഷ് ട്ടല്ലാത്തൊരു ജീവിയെ കുറിച്ച് സംസാരിക്കാനായിരിക്കുമെന്ന്. എനിക്ക് തോന്നുന്നു അതാവാനാണ് സാധ്യത. ആഹ് വേണ്ടട്ടോ നമുക്ക് വേറെ എന്തെങ്കിലൊക്കെ സംസാരി ച്ചാലോ എനിക്കത് ഇഷ്ടല്ല അങ്ങനെത്തത് കേ ക്ക്ണതെ. ഭയങ്കര ബുദ്ധിമുട്ടാ ഇത് എന്താന്നച്ചാല് ഇൻക്കൊരു വരും ഭയങ്കര ബുദ്ധിമു മുട്ടാണ് ഇൻക്കിഷ്ടല്ലട്ടോ. ഇഷ്ടായിരിക്കൂല്ലെ ഇല്ല ഇല്ല. ആഹ് ഓക്കെ പിന്നെ എന്തൊ ക്കയാ ഇന്ന് ഫുഡിന് ഇണ്ടാക്കിരുന്നെ. ഉച്ചക്ക് ഇണ്ടാക്കിയതാണോ രാത്രില് ഇണ്ടാക്കിയതാണോ? മസാലദോശ.
അല്ല നമ്മളിന്ന് നോമ്പ് നോറ്റിട്ടുണ്ടായിരുന്നു അപ്പൊ രാത്രി ഇണ്ടാക്കിയതാ.
ഓഹ് ഓഹ് അത് ശെരി നീ നോറ്റിട്ടുണ്ടായിരുന്നോ?
അതെ അത്
ആഹ് അയിശെരി എന്തിനാ ചിരിക്കുന്നെ ഞാന് ചോദിച്ചതാ നമുക്കിപ്പം എല്ലാ ടൈമും നോമ്പു നോൽക്കാൻ പറ്റണംന്നില്ലല്ലോ
അതെ അതെ അല്ല വെറുതെ ചിരിച്ചെന്നുള്ളൂ ആർക്കും ബുദ്ധിമുട്ട് നമ്മള് എപ്പോഴും ചിരിച്ചോണ്ട് നിക്കണംന്നാണല്ലോ
അതെ ചിരി ആയുസ്സ് കൂട്ടും.
അതെയതെ
ഉം ഉം പിന്നെ എന്തൊക്കെയാ? അനിയത്തിമാരൊക്കെ ഉണ്ടോ?
ഓഹ് അനിയത്തിമാരൊക്കെണ്ട്, എല്ലാരും അങ്ങനെ കഴിച്ചോണ്ടിരിക്കയാണ്, ഒരുമിച്ച് നമ്മക്ക് എല്ലാരും ഫുഡുണ്ടാക്കിയാല് നമ്മൾ എല്ലാരും ഒരുമിച്ച് കഴിക്കുന്ന ഞങ്ങക്ക് ഇഷ്ടം
അത് നല്ലൊരു നല്ലൊരു രീതിയാണ് അതല്ലേ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുക അത് വേറൊരു വൈബെന്നെയാണ് ആഹ് ഈ കൂട്ടുകുടുംബ് മ്പാണെന്ന് പറയുമ്പോ നിങ്ങടെ വീട്ടിലെന്നെയാണോ? ഉമ്മയും ആഹ് ഉമ്മമ്മ, ഉപ്പപ്പ, ആഹ് ആപ്പാപ്പമാര് അങ്ങനെ എല്ലാവരും ഒരുമിച്ച്
അതെ ഇപ്പൊ എനവിടും കാണാൻ വേണ്ടിട്ട് പറ്റ് പറ്റൂലല്ലോ ഞങ്ങൾതാണെങ്കി ഒരു വെല്ല്യൊരു കൂട്ടു കുടുംബാ
ച്ചിട്ടുണ്ടാവില്ലല്ലേ വീട് പണിയുണ്ടോ ഇപ്പൊ?
ആഹ് വീടുപണി ഒന്ന് നടന്നോണ്ട് നിക്കുന്നുണ്ട്
അതെയതെ ആഹ് ശരി എവിടെ അടുത്തെന്നെയാണോ തറവാടിന്റെ അതോ
അതെയതെ തറവാടിന്റെ അടുത്ത് അല്ല തറവാടിന്റെ അടുത്തന്നാണ്. നമുക്ക് എല്ലാർക്കും എപ്പോഴും ഒന്ന് കാണുന്ന രീതിയില്
ഓക്കെ എന്താ ഇപ്പൊ പണി വീടിന്റെ?
ഇപ്പൊ വാർപ്പ് കഴിഞ്ഞിട്ടുള്ളു. ഇപ്പൊ നമ്മള് നനച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ മഴ ആയോണ്ട് അയിന്റെ ആവശ്യം വരുന്നില്ല.
ആഹ് അതെയതെ എങ്ങനെയാണ് വീടിന്റെക്കെ ഒരു എത്ര സ്ക്വയർ ഫീറ്റാ വീട് വരുന്നത്?
ആഹ് എനിക്ക് എനിക്കതിനെ കുറിച്ചൊന്നും അ
അറിയില്ലല്ലെ അത് ശരി വീടായാൽ അവിടെ പോയി ഇരിക്ക ലെ. ഇല്ലാത്ത അറിവൊന്നുല്ലലെ. ആഹ് ശരി നമ്മളിപ്പോ ഇവിടെ ഇന്റെ വീടിന് ഇപ്പോ അടിയില് ടൈൽ സിടുന്ന പണി തുടങ്ങിയിട്ടുണ്ടെ ഉം അപ്പൊ ഇൻഷാ അല്ലാഹ് അങ്ങനെ വിചാരിക്ക്ന്ന് ണ്ട്. അപ്പൊ ഞാൻ ഈ ടൈൽസ് ഇടുമ്പഴെ ഇപ്പ നമ്മള് ചെല സ്ഥലങ്ങളിലൊക്കെ ഈ അപ്പോക്സ് കൊടുക് ക്കൂലേ അതായത് ഇങ്ങനെ ഒരു വിടവ്. ആഹ് അത് അതിനെ കുറിച്ച് എന്താ താല്പ ആഹ് നിനക്ക് താല്പര്യംണ്ടോ? അതോ അതില്ലാതെ പ്ലെയിനായിട്ട് പോവാണോ ഇഷ്ടം?
എനിക്ക് എനിക്ക് അതിനോട് തീരെ താല്പര്യല്ല. കാരണം അതിങ്ങനെ ഓരോ ഓരോ ടൈല് ഇങ്ങനെ ഇട് ഒരു ചതുര ചതുരം. അപ്പൊ എനിക്ക് അത് ഇഷ്ടല്ല. ഓഹ് ഞങ്ങക്കതിക്ക് പൊതുവേ അത് ഇഷ്ടല്ല ടൈൽസ് മൊത്തത്തിലായിട്ട് നിക്കുന്നന്നെ രസം. ഇത് എടക്ക്ങ്ങനെ ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ
ആഹ് കാണുന്നത് ലേ. പക്ഷെ എനി ക്കതെന്താച്ചാ നല്ല ഇഷ്ടാണ്. അതോണ്ട് ഞാന് പ്രത്യേകം പറഞ്ഞ് അങ്ങനെ ചെയ്യിപ്പിച്ചു ആത്. അല്ലാതെ പണിക്കാർക്ക് തെറ്റ് പറ്റിയതൊന്നുമല്ല.
ഞാൻ ഓർക്കുന്നു നിങ്ങളത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. നമ്മള് എല്ലാരും കൂടെ കൂടിയപ്പോ
അതെ
എന്താച്ചാല് നമ്മൾ ആഗ്രഹിച്ചത്പോലെ ആയില്ല അപ്പ പിന്നെ നമ്മുടെ മനസ്സിനെ നമ്മള് ആ നമ്മളുടെ മനസ്സിനെ നമ്മള്
ആഹ് കേൾക്കാം നമ്മള ഒരു ബന്ധു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവരുടെ വീട്ടിൽ അപ്പോക്സ് ഇടണം അപ്പൊ നിങ്ങള് പറഞ്ഞ
ആഹ് ഒരിക്കലുടരുതെന്നത് എന്റെ ഒരു മനസ്സിൽ ഇപ്പൊ അവരിട്ടാ മതിയായിരുന്നു എന്നായിട്ടുണ്ട് കാരണം ഞാൻ മാത്ര പെട്ടാൽ പോരല്ലോ അങ്ങനെ നമുക്ക് ചില നേരത്തിന് മാത്രം അവരുടേത് ഇട്ടിട്ട് നീ കണ്ടിട്ടുണ്ടായിരുന്നോ
തായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ലഞ എന്തോ ഇട്ട് അതെല്ലെ എന്നാ അറിയൂല കേട്ടോ ചെറു
പക്ഷെ എനിക്ക് നല്ല സങ്കടം ണ്ടായിരുന്നു പിന്നെപ്പ മനസ്സിനെ പറഞ് പാകപ്പെടുത്തി മിനിഞ്ഞന്നായിരുന്നു അതിന്റെ സ്റ്റാർട്ടിങ് ഓ ആലോചിക്കാൻ വയ്യ
ആണല്ലേ നിങ്ങളുടെ വീട് പക്ഷെ നല്ല ഭംഗി വലിയ നല്ല വീടായിരുന്നു ബട്ട് അത് ന്റെ ഒരു ആവശ്യം ഉണ്ട്ന്ന് എനിക്ക് തോന്നുന്നില്ല
അത് തോന്നണ്ട ട്ടോ അത് നമ്മള് ആ് ഗ്ലാസ്പ്പോക്സി ഒക്കെ ഇട്ടിട്ട് റെഡി ആക്കിക്കളും നിങ്ങ അതിൽ വിഷമിക്കേണ്ട കേട്ടോ എനിക്ക് പറ്റുന്നില്ല അങ്ങനെ പറയുന്നത്
അതേല്ലെ
ദിവസത്തില് പോയപ്പോ എന്റെ വീട് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടിയോ എടുത്തിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു ഉം അതെ അതെ അതെ ഇവിടെ അടുത്തല്ല ഒരു വീട്ടിലോട്ട എന്താ ഈ കരിങ്കല്ല് കട്ടാൻ വേണ്ടിട്ട് പോയതായിരുന്നു നമ്മുടെ എളാപ്പാന്റെ വീട് തന്നെയാണ് അപ്പോൊ
കയറിയതായിരിക്കും
കേറിയിട്ടില്ല എന്നെ വിളിച്ചിരുന്നുന്ന് പറഞ്ഞു പക്ഷെ എന്റെ നമ്പറിലോട്ട് കൂൾ വന്നിട്ടില്ല ഇനി നമ്പർ മാറിയിട്ട് വ അങ്ങനെ അടിച്ചോന്നും അറില്ലോ അപ്പൊ അവിടുന്ന് ഇങ്ങനെ പോകുന്ന വൈക്ക് വീഡിയോ എടുത്തിട്ട് അങ്ങനെ പോയി
അതെല്ലേ
എക്ക്ഷർ ഇതെന്നായിട്ട് പറഞ്ഞു എന്ത ആള് അതില് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നുന്ന് പറഞ്ഞു
ആഹ അതെ അല്ലേ
പിന്നെ എന്താ ആ ഇനി ക്ലാസിന് പോവാറുണ്ട് അപ്പോൊ
ഇല്ല ഞാനിപ്പോൊ ഒരു ഓഫീസിില് വർക്ക് ചെയ്തൊണ്ട് നിക്കുകയാണ്
അതെ അത് ശരി ആഹ അപ്പൊ ഈഞ്ഞിപ്പോ പി ജിക്ക്ാണോ നോക്കുന്നത് ഡിഗ്രി കംപ്ലീറ്റ് ആയല്ലോ അല്ലെ
പി ജിക്ക് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു എക്സാം എഴുതിയിട്ട് നിൽക്കുവാണ് അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും
ആ എന്താ പ്രതീക്ഷ ഉണ്ടോ കിട്ടന്ന് ഇപ്പോൊ നീ നീ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ എക്സാ ആണോ ട്വന്റിീ മാർക്സ് ഒക്കെ എങ്ങാനും മുണ്ടന്ന് പറഞ്ഞിരുന്നു അതാണോ
അതെ അതെ എനിക്കതിന് വലിയ പ്രതീക്ഷയൊന്നുമല്ല പക്ഷെ നമ്മളെ എല്ലാരും നമ്മളോട് ഇനി എന്താ ചെയ്യുന്നതി അതെ ഇനി എന്താ ചെയ്യുന്നന്ന് ചോദിക്കുമ്പോ എന്തേലുമൊക്കെ പറയാൻ വേണല്ലോ അതുകൊണ്ട്ിങ്ങനെ പറയുന്നന്നള്ളോ
അങ്ങന പറയാ വിചാരിച്ചിട്ടാണോ വറെ ഞാൻ ഓർക്കുന്നുണ്ട്േ അന്ന് നീ പറഞ്ഞത് ആ മറ്റേ ജോബ് ഒഴിവാക്കിയിട്ട് ഈ എക്സാം എഴുതാൻ പോയിന്നൊക്ക ിണ്ടരുന്ന നോക്ക്പ ഇരുപതില് നെ ആ കുറച്ച് മാർക്ക് വന്നോ ര മാർക്ക് രണ്ട് മാർക്ക് എങ്ങാനും പോയിട്ടുള്ളൂ അല്ലേ ബാക്കിൊക്കെ കിട്ടിന്നാ പറഞ്ഞത് അതെ അങ്ങനെയല്ല പറഞ്ഞിേ അത രണ്ടേ ഉള്ളുന്നോ ആഹ അഹാ
അതെ നമ്മൾ നമ്മൾ എല്ലാതും അക്സെപ്റ്റ് ചെയ്യാൻ പ
ചെയ്തല്ല ഞാനിപ്പോ അവിടെ അ്രോക്സി അ ആക്സെപ്റ്റ് ചെയ്തു അതുപോലെ ആക്സെപ്റ്റ് ചെയ്യും എല്ലാം ചെയ്യും
അല്ലാതൊന്നും നമുക്ക്ിവിടെ ചെയ്യാനില്ല അതുപോലെ തന്നെ ടോയ്ലറ്റിന്റെ ടൈൽ കൊടു അപ്പപ്പോ ഞാ വിചരിച്ച രീതിയിലല്ല അവര് കൊടുത്തത് അ ഞൻ ആക്സെ് ചെയ്ത് ം ആക്സെപ്റ്റ് ചെയ്തു രണ്ടാമത്തെ ദിവസം അടിപ്പഴ നമു ആക്സെപ്റ്റ് ചെയ്തു ഇനി അവരുടെ ഇഷ്ടത്തിന്ൊരു വീട് അവർക്ക് ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടാവുമല്ലോ അവരുടേതായൊ ഇഷ്ടത്തിന്ണ്ടാക്കുന്ന വീടായിട്ടാണ് എനിക്കിപ്പൊ ഫീൽ ചെയ്യുന്നത് അപ്പൊ അവരുണ്ടാക്കട്ടെ
അതെ അതെ നമ്മൾ നമ്മുടെ ഇഷ്ടം മാത്തന്നോ
അതെ അതെ നമ്മള് നമ്മളുടെ ഇഷ്ടങ്ങണെ തേജി
അതെ നമ്മളെ എത്ര ഇഷ്ടങ്ങൾ നമ്മള അങ്ങനെ ത്ജിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ത്ജിക്കാ കിടക്കുന്നു ഇങ്ങനെയാണെങ്കില്
സങ്കടം ഉണ്ട കേട്ടോ പിന്നെ ഞാന ഇങ്ങനെ തമാശയിലോട് പറയുന്നെന്നേ ഉള്ളൂ
എനി അറിയാൻ വേണ്ടിട്ട് പറ്റുന്നുണ്ട് കാരണം നമ്മള് ബന്ധുവിനോട് അത്രയും
ന്ന അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ് അങ്ങനെടുക്കണ്ട അത ഒട്ടും രസമല്ലാന്നൊക്കെ പക്ഷ ഞാൻ വെറുതെഞ്ഞതാണ് എനി തോന്നുന്നു ഇത് അത് തന്നെയാണ് രസമ എെന്ന്
പക്ഷെ കുഴപ്പൊന്നുമില്ല രസമായിയിരിക്കൂട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ട്
ആഹ നല്ല രസമാണ് ഞാൻ പറയാൻ നമ്മുടെ അടെ അവിടെ അടുത്തല്ലേ നിന്റെ വീടിന്റെ അടുത്തൊരു ബന്ധുവിന്റെ വീടല്ലേ അവിടെണ്ടല്ലോ വൈകിട്ട് അമല ആ് ബ്ലാക്ക് പ്രോക്സ് പോണ അതെ
ആ അതെ അതെ അതെ അതെ ന ഓർക്ക എനിക്ക് തോന്നീട്ട് കൊഴപ്പൊന്നുമില്ല എനിക്ക് വല ഇഷ്ടല്ലെങ്കിൽ കുഴപ്പമല്ല കാരണം ആ വ റ്റ ബ്ലക്ക് ഇങ്ങ സൗര്യത്തി നമ്മൾ രോ ടൈൽസ്ടുത്ത് കാണുമ്പോ ആ വീന്റെ ഭംഗി തന്നെമുക്ക് എടുത്ത് കാണിക്കും
ആ അതെ അതെ ഞാൻ ഓർക്കുന്നു
ഞാന ഇ വേറെ ഓർക്കുന്നു
ആെ പിന്നെ എന്തൊക്കെയ ഇനിയിപ്പ ഞാനിങ്ങനെ തൂണുമമ്മൽ ആ് നമ്മള് ഇങ്ങനട്ടലും കൊടുക്കല്ലോ അതിനെ എങ്ങനെ അതെ സെർച്ച് ചെയ്തൊണ്ടിരിക്കരുന്നു അതെങ്ങനത്തെതാ കൊടു ത് കളർ അതൊരു ഇല്ല ഇനി രചിക്കാൻ വയ്യാ അപ്പൾ നമ്മള ഇങ്ങനെ ചെർച്ച ചെയ്യുന്നുണ്ട് ഏതാ കൊടുക്കാന്നൊ ഐഡിയ ഇല്ലാത്തത കൊണ്ട് അപ്പോൊ
നമ്മള് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീരുമാനിക്കുക അല്ലെങ്കിൽ ഇ പലത്ും ത്ജിക്ക േണ്ടി വരും നമുക്ക്
അങ്ങനെയൊക്കെ വിചാരിക്കുന്ന എന്തായാലും എന്നാ ശരിട്ടാ ഞാൻ പിന്നെ വിളിക്കട്ടോ
ആഹ ആഹ ഓക്കെ ഓക്കെ
എത്തി